ആഹ എന്തൊക്കെയുണ്ട് ഇല്ല കിടന്നിട്ടില്ല. ഉം കെടക്കാൻ ന്നിക്ക്ന്നെഒള്ളു.
ഉ എന്ത ഇത്ര നേരം വൈകെ
ഹസ്ബന്ഡ് വരാൻ നേരം വൈകി.
ഏഹ് ഹസ്ബെന്റ്
കബോ കടേല് ഇന്ന് വെള്ളിയാഴ്ചആണ് കുറച്ച്നേരം വൈകും. ഉം അപ്പൊ അങ്ങനെ ഇന്ന് നേരം വൈകിയപ്പൊ പിന്നെ ഞങ്ങള് ഫുഡേയ്ക്കലൊക്കെ ഇപ്പൊ തൊടങ്ങിട്ടൊള്ളു.
എ യൊ
ആ അങ്ങനെയൊക്കെയാണ്.
മക്കളൊക്കെ ഒറവിയാ.
ഓ മക്കളൊക്കെ ഒറങ്ങി അവര് ന്നേര്ത്തൊറങ്ങും.
ഉം ഇന്റെ മക്കളും നേർ ത്തൊറങ്ങും.
അ ആ ശരി അവര് വെയ്റ്റിയ്ത നേരംവെളുക്കുമ്പോ മദ്രസ- ഇക്കള്ളോണ്ടെ നേർത്തെ നീക്കണം.
ഉം
അപ്പൊ പിന്നെ ഉം നേര്ത്തൊറങ്ങും.
ഉം
ഉ പിന്നെ ഫുഡയ്ച്ചോ?
ഞാൻ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കലില്ല.
ഡയ്റ്റാ
ഉം ഡയറ്റാന്നാ എന്നും ഡയ്റ്റ് അങ്ങനെ ഷീലായി.
ആശീലായിലെ അയ് ശരി.
തിന്നാണ്ട്ങ്ങനെ തിന്നാ-
അരാ ഏ രാത്രിലൊന്നും കയ്ക്കൂല.
ഇല്ല ല്ല
ഏ അപ്പൊ ഉച്ചകത്തെ ചോറെപ്പഴാ കൈക്കല്.
അത് ഉച്ചക്ക് കഴിക്കും ഒരു മണി രണ്ട് മണി ആകാ - ടൈമിലൊക്കെ പിന്നെ വൈകുന്നേരം എന്തേലും കടി ഇണ്ടെങ്കി അങ്ങനെക്കെ.
അ ആ ശരി അ രാത്രി വെഷ്ക്കൂലേ.
ഇല്ല്യല്ല്യ ഇൻക്ക് രാത്രി വെശക്കൂലാ ഇൻക്ക് രാത്രി എന്തേയ്ലൊന്ന് തിന്നാല് ഭയങ്കരെ അഹ് സമാദാനക്കേട്
തന്നേ
ഉം അഹ് ഇന്ന് ഞാൻ തിന്നല്ലോ തിന്നലോ ഇനി തടി കൂടൊല്ലോ ന്ന്ള്ള
നല്ല തടിള്ള ആളാ
അങ്ങനെ ഭയങ്കര തടിയൊന്നും ഇല്ല പാകത്തിനൊര് തടിയേണ്
ഉം ഉം
അപ്പ പിന്നെ അഹ് കൂടോന്ന്ള്ള പേടി.
അഹ് ശരി അഹ് പ്പൊ കൊറഞ്ഞതാവും ല്ലേ.
ഞാ ഒന്നും തിന്നാതെ അങ്ങനെ നടന്ന് കൊറച്ചതാണ്. അപ്പൊ ഇഞ് ഇൻക്ക് ഇനി ഇപ്പൊ ആ തടിമ്മെക്ക്‌ എത്താൻ വെയ്യ
അയ് ശരി അങ്ങനെ പോവലേര്ക്കും ല്ലേ
ഉം
ഉം ഉം ഉം
ഇങ്ങള് രാത്രി ന്നട്ട് തിന്നാ
ആഹ് നമ്മള് ഫുഡ്ഡ് കയിക്കും
ഉം ഹും ചോറെന്നെ
ഉം ചോറെന്നെ ഉം ഉം അഹ് ഉച്ചക്കൊരു നേരം വെക്ക്‌ണന്നേണ് ഉച്ചക്കെക്ക്‌ വെക്കും
ഉം
അതെന്നെ അത്യാവശ്യം
ആഹ് ഇവിടെ, ഞാൻ തന്നെ തിന്നാത്തൊള്ളൂട്ടോ ബാക്കി ഇള്ളോരൊക്കെ അങ്ങൻതന്നെ.
അയ് ശെരി അഹ്
രാവിലെ രണ്ടാള്. ഇമ്മി ഇപ്പിണ്ട് പിന്നെ.
ആഹ് അവര്ണ്ടോ ആഹ് ശെരി ഉം ഉം അവരൊക്കെ കഴിക്കേയ്ക്കുല്ലേ ഫുഡ്
ഉം മോളൊക്കെ ഈ കുറൈരി കഞ്ഞിയാണ് ഇപ്പളും
ഏ അയ് ശെരി എത്രെ ആയത്
ആറ് വയസ്സ് അയ്ക്ക്‌ണ്
അയ് ശെരി ഇഞ്ഞും ചോറ് തിന്നൂലേ
ചോറ്ന്നൂലാ. ഇബള് വീട്ട്ല് ഇണ്ടാവുമ്പ തന്നെ രണ്ടുരുളൊക്കെ ഞമ്മള് വാരി കൊടുക്കുമ്പോ, ഒരുവട്ട്രം രണ്ട് വട്ടം വാങ്ങും
ഉം
ഒന്നും കാര്യായിട്ട് തിന്നണംന്നെന്നെ ഇല്ല്യ ദോശക്കാണെങ്കിൽ ഒരു ദോ ശ മുഴുവൻ തിന്നൂലാ.
അഹ് ശെരി
ഇത് പൗതി ആവുമ്പോ തന്നെ മതി മതി അർഞ്ഞ് പിന്നീം ഞമ്മള് കുത്തിത്തിരികി
കഞ്ഞി ആ ആയാല് കുടിക്കോ
കഞ്ഞിയാകുമ്പോ കൊർച്ചൊക്കെ ഇങ്ങണ്ട് ആ വള്ളം കഞ്ഞി ഒക്കെ നല്ലതല്ലേ ച്ചിട്ടാ അങ്ങനെ കൊട്ക്ക്‌ണഹ് അതെങ്കിലും അങ്ങട്ട് ആയ്ക്കോട്ടെ ച്ച്ട്ട്.
ആണോ അയ് ശെരി
ഇപ്പൊ പറ്റെ അയ്ക്ക്‌ണ്
ഉം ഏഹ്